ഓ
ആ
ചായ കുടി ഒക്കെ കഴിഞ്ഞാ
നക്കണള്ളോ മക്കളെ വരുമ്പോത്തനേ
ഏ എപ്പളാ വരിക
അഞ്ചേ കല് അഞ്ചേ പത്ത് അഞ്ചേ കാലോക്കെ ആവും
ആഹ് അത്രാവുല്ലേ
ആഹ് കുളൊക്കെ വിട്ട് അങ്ങനെ ഇരിക്കേണ്ടാവും അവിടെ
ആഹ് ഇവിടെ ഒരാൾ വന്നു ചെറുത് അത് ഞൻ പോയി കൊ ജോലി ആണേ അപ്പ വന്നു
ആഹ് ഫോണൊന്നും മണ്ട അയാക്ക്
ഫോനാല്ലേ അതിനെ ഞാൻ നെറ്റൊക്കെ ഓഫ്ക്കിയിട്ട് അവിടെ വെച്ചക്കെ അങ്ങനല്ല വൈകുന്നേരം ഒന് കളിക്കണം നെസ്‌റി വിട്ടന്ന് ചായൊക്കെ കുടി ച്ചു വന്ന പിന്നെ ഒന്ന് കളിക്കണം ആഹ് ചായ കുടിക്കണടേലും ഫോണ് ചോയിക്കു അപ്പൊ ഞാന് നെറ്റക്കോട്ട്ഓഫാക്കിട്ടുണ്ട് വെച്ചക്കിനി അപ്പ പിന്ന ഓർമ്മല്ല
ആഹ്
ഇടക്കെന്ത് സൗണ്ട് വരുമ്പാഴേ ഓർമ്മ വരുള്ളൂ
ആഹ്
ഉം. പിന്നെ മഴ മഴ വരുന്നുണ്ട് ല്ലേ നല്ല മഴ
ആഹ് മഴയെരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒരു ഒറക്ക് ഒറങ്ങീന്. ചാണ്ടെ ബസൊക്കെ പുറത്തു കിട്ടതേനി.
ആഹ് ഇ പൊറത്തൊക്കെ വന്നിട്ട് ന്നിട്ട് കാര്യല്ല. ഇവിടെ ഇപ്പോ ഒരു വട്ടം പെയ് ഞാൻ ആയ നെയ്‌സ് സ്ത്രീക്ക് കൊണ്ടന്നെ നേരത്ത്.
ആഹ്.
അത്
ഇ രണ്ട് മണിക്കൊക്കെ ആട കൊറച്ച് വെയിലുണ്ടായിന്. പിന്നെ ഒണക്കിയ അത് മതിയല്ലോ? പക്ഷെ അപ്പൊ ഉറക്കം വന്ന് അപ്പൊ പിന്നെ ൻ ഉറങ്ങ വച്ചിട്ട് അതാപ്പൊതിന് മുടി കെട്ടി
ഉം ഞാൻ അങ്ങനെ ഒരു പന്ത്രണ്ടണി ആവുമ്പോട അങ്ങനെ കടന്ന്. ഇന്ദ്രണ്ടടി വ ഉറങ്ങാൻ ആലോയിച്ച് ആട കടന്നു കാണ്ട് നോക്കല് ഫോണ് മലൊക്കെ നോക്കിയടങ്ങനെ കടന്നീ ഉറങ്ങിയെ ഞാനും അറിഞ്ഞില്ല. ഒരു ഒരു മണിക്കാവും ആവുമ്പോ ആട ത് മരം മുറിക്കണോല് വന്ന്‌ ആ സ് സൗണ്ട് കേട്ടാണ്ട് ഞാന് റബ്ബേ വീടൊക്കെപാട് പൊളിഞ്ഞാടീച്ച് ഒറക്കത്ത് കേക്കല്ലേ ഞാപ്പടൊണന്ന്‌
ആ ന്നിട്ടാള് ചായടിച്ചു പോയോ കൾ ച്ചാന്
ഓ
ഉം
ഇനി ബാങ്ങോടുക്കാള്ളത് ങ്ങട്ട് കേറണെങ്കില് ഞാന് തന്നെ കളിച്ചോട്ടേച്ചല അല്ലെങ്കിലേ നമ്മളിവടെ പുടിച്ച് വെച്ചാല് ഫോണ്
ഫോണ് ഫോണ് എല്ലാരേം അവസ്ഥാത് തന്നെ മയക്കാലായാപിന്നെ പൊർത്തെറങ്ങാൻ കയ്യാഞ്ഞാ പിന്നെ നമ്മളിതു കേക്കു
ഉം ഫോണില്ലേ ഫോണില്ലേ നെറ്റില്ലാഞ്ഞിർഞ്ട്ടൊന്നും കാര്യല്ലാ ഓണാക്കലുഓഫാക്കലൊക്കോൽ ക്ക ക്കന്നറിയാലോ
രണ്ടാളുംകൂടിയണ്ടായാ തല്ലെക്കാരവിടെ ഫോണിന് ഓൻ അത്രേരം കണ്ടവന് ഇവന് ത്രനേരം കണ്ട് ർഞാണ്ട്
അതാണെന്റെ രണ്ടാമത്തെ മോമ്പറയും ചെറുതിന് കൊടുക്കു വല്യോന് പിന്നെ അങ്ങനത്തെ പ്രശ് ശ്നങ്ങളൊന്നുല്ല ആ ഏ ചെറുത് രണ്ടാമത്തെ റിയ പ്പ നോക്ക്യ ഇമ്മച്ചി ഓനെ കൊടുക്കൂ ക്കുള്ളൂ ഇമ്മാച്ചേ ഞാൻ ഞ് ക കര്ഞ്ഞിട്ടല്ലപ്പോന് ട്ക്കണെ അകൊണ്ട് കരയാതെ നിന്നാ മതിയല്ലോ
പിന്നെന്താ
പിന്നെന്താ ആക്കെ രാവിലെ ഇണ്ടാക്കിവച്ചെന്നെ
ഉം ഉം ഉം
വേറെണ്ടാക്ക്വന്നുഇല്ല.
ഉം ഞാനിപ്പോക്കെണ്ടാക്കി അപ്പ രാവിലെ ഇണ്ടാക്കില്ലേ രാവിലെ രാവിലെ മടിച്ചട് നിന്നാണ്ട് പിന്നെപ്പോ രണ്ടര രണ്ടര ഞാമ്പറഞ്ഞിലെ ഒരൊറക്കൊക്കെ ഒറങ്ങിന്റെ എല്ലാം കഴിഞ്ഞും ചെയ്ത്പ്പൊ ഒറക്കൊക്കെ ഒറങ്ങി കഴിഞ്ഞപ്പണ്ട്ന്റെ ഒരു കൂട്ടുകാരി വിളിച്ചിണ് രണ്ടേ കാലൊക്കാമ്പൊണ്ടോള് വിളിക്ക്ണ് അന്നെ ഗ്രൂപ്പ് എപ്പലും കാണില്ല എവിടേം കാണില്ല ന്ന്ങ്ങനെ വിളിച്ച് അപ്പോ ഞാൻ പറഞ്ഞു ഇജ്ജ് വിളിച്ചോണ്ട് നിക്ക് ചോറും കൂട്ടാനൊക്കെ ഇണ്ടാക്കാനായിന്ന് രണ്ടര ഇനിയിപ്പോ സാധാതായിട്ട് ഇണ്ടാക്കിയത് എന്താ അറിയോ പച്ചക്കറിയൊക്കെ ആയി ഇനിയിപ്പോ മക്കൾക്ക് ഇനി മുട്ടെ പപ്പടോ എന്തെങ്കിലുമൊക്കെ വേണ്ടിവരും പപ്പടായാലും പച് ഞാന് ക്യാരറ്റ് ഉപ്പേരിയും വെച്ച് ചോറും വെച്ചിക്കണ് ക്യാരറ്റ് ഉപ്പേരി ആയാല് എന്റെ പുതിയാപ്പളക്ക് ഒക്കെ ഭയങ്കരയിഷ്ടാ
ഏഹ് ആഹ് ഇങ്ങൾ എങ്ങനെ പച്ചമുളക് ചതച്ചിട്ടാ ഇടുവാ
മൊളകും തേങ്ങയും വെളുത്തുള്ളി ചതക്കും ഉം അയിക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളിട്ട് നല്ലരു ടേസ്റ്റാ
ഏഹ്
വേറെ ടേസ്റ്റ് വരും
ആഹ്
നല്ല രസാണ് ഇണ്ടാക്കിയ ഞാനിപ്പ എന്നിട്ട് നിക്ക് ചോറ് വേണ്ട്ന്ന്ല്ലേയിനി ഞാനിവിടെ കഞ്ഞിണ്ടായിനി അതൊക്കെ കുടിച്ചീനി പക്ഷെ കണ്ടാ എനിക്ക് നിക്കാൻ കഴിയൂല ഞാനിപ്പ തിന്ന് അപ്പ ഇനി മക്കൾക്ക് ഇനി പപ്പടം വേണ്ടിയരും ഇന്ക്കും ഇന്ൻ്റെ പുതിയാപ്പിളക്കും അതു മതി ഞാന് എന്താന്നോ ഇപ്പൊ എന്നും ഈ ഏർച്ചി ഏർച്ചി ന്നെ ഇതെന്നെയല്ലേ എത്ര ദിവസ് അതിനിയും കയിഞ്ഞില്ല ആടെ ഫ്രിഡ്ജിലുണ്ട്
ഇത് തീർത്തപ്പഴാണ് അറിഞ്ഞെ ഉസ്താദിന്റെ ചെലവാ നാളേന്ന് എന്തവാ തോന്നി തീർ ക്കണ്ടില്ലെനി
അങ്ങനെ തന്നെ അത് വെര്വാ
ഹം അതൊന്നു ണ്ടായ പിന്നെ
അതേപോലെ എന്റെ മോന് വല്ല്യ മോൻ പറയേണ്ട്ന്നലെ ഉമ്മച്ചിക്ക് ബീ ഇതിനോണ്ട് അച്ചാർ ഇട്ടൂടെനോ പറഞ്ഞ് ഞാന് അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിൽ അടിച് ച്ചോക്കുമ്പോ രസൊക്കെ ഇണ്ട് കാണാന് അപ്പൊ ഇനി ഇങ്ങനൊക്കെ കിട്ടുമ്പളല്ലേ അല്ലെ അച്ചാറൊക്കെ ഇടോള്ളു പൈസ കൊടുത്താണ്ട് വാങ്ങി എന്തെങ്കിലുമാക്കുമ്പൾ അച്ചാറും ഉണ്ടാവൂല്ലാ
ട്ടൊന്നും ഇടൂല ഇപ്പോ മുന്നൂറ്റമ്പത് നാനൂർ ന്നെ വേണം ആ നാനൂറായി അയെന്താ ഇണ്ടാവ്വാ വേവിച്ച പച്ച തീരേലും ഉണ്ടാവില്ല
ന ഉണ്ടാവില്ല അതില്ുള്െയ്യും വേറ
ആഹ ഒഴിവാെക്കാൻന്നെ ഉണ്ടാവുള്ളു
അതേപോലെ തന്നെ അപ്പ കുറച്ച് അച്ചാറിട്ടു ത്
ഏ എത്രട്ടീ
എന്തെ
ഇറച്ചി ആ
അഞ്ച് ആറ് പീസൊക്കെ ഇണ്ടായിന
ഏ
ആറു കിലോഒ ക്കെ ഉണ്ടാവല്ലോ അപ്പൊ ഉം അറിലൊ ഒന്നെ ന്നെ
മം
പിന്നെ അതിങ്ങനെ ഞാന് എന്നും ഉണ്ടാക്കി എന്നാലും കഴിഞ പെരുന്നാൾക് ഞൻ വീട്ടി പോയില്ലേ അപ്പൊ കഴി ഞ്ഞ വ്യാഴാഴ്ച പോയി അന്നു ഉണ്ടാക്കിയില്ല പിന്നെ ഒരു ഞായറാഴ്ച കല്യാണം ഉണ്ടാരുന്നു അല്ലാത്ത ദിവസം ഒക്കെ ഉണ്ടാക്കി
എ ഏ
അതുകൊണ്ട ഇപ്പൊ പച്ചക്കറീ മൊക്കെ പോയതേ നമ്മള് എന്നുംഇതു തന്നെ ആകുമ്പോളേ ഞമ്മള് പോയിട്ടു കാര്യമില്ലല്ലോ മക്കള് പോരണ്ടെ
ഞാൻ പറയാം ഉണക്കമീൻ തി ന്നാൻ പുതി നിന്റെ കൂട്ടാരിയെ ച്ചപ്പോള് ഓക്കെ എന്താ വച്ചപ്പോള നേ ഈ എന്നും ഇറച്ചിയല്ലേ ഞാൻപ്പന്ന് ഉണക്കമീനും കുമ്പളങ്ങക്കറിയും പിന്നെ എന്ത ഒരു പേരിക്കെ പറഞ്ഞു ഉണക്കമീന
ആഹ ഉണകമീൻ രസമ
പറ്റൂലെ ഞാൻ അ എനിക്ക് കൊണ്ടരാന് കറി ഉണ്ടാക്കണെന്ന് കുഴപ്പൊന്നുമി ല്ല എന്നാലും ഞാൻ ഉണ്ടാക്കിയാല് പുതിയാപ്ല തിന്നുംചെയ്യൂ അ പറയും ഉണക്ക മീൻ വേണ്ടന്നൊക്കെ പറയും ഇവിടെ ന ന്തലൊക്കെ ഉണ്ട് മക്കക് ഉണക്കമീനല്ലാ ചാള ഉ ണ്ടല്ലോചാള വറ്റിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം പുളിയൊക്കെ ഇട്ടു പറ്റികണം പൊളിയിട്ടാണ് പക്ഷെ എന്റെ മക്കളും പറ്റി ച്ചാ തിന്നൂല ഓൽക്ക് പൊരിക്കും മാണം.
ആ ആ വറ്റിച്ച പിന്നെ ഒന്നും വേ
ആണ്ടാ ഞാനതാ ഉം അപ്പ ഇന്ന്ഞ്പ്പം മീം പേരിന് ഞ് പപ്പടം കൊണ്ടര്പ്പിക്കണം വ പ്പടം കൂടായ ഒല്ത് തി അങ്ങന തിന്നോളും. ഇനിപ്പം നാളെന്റത് ആക്കണം ഇന്ന് ഓൽത ക്ക നാളേന്റതാ
നട് ഞാൻ ചെൽപ്പക്ക ന്റെമ്മാനട്ത്ത് പോയ് ന്റെ മ്മാനോട് പറിം ന്റെ ഇമ്മ ഞം വരുമ്പം കോയോ തൊ കൊണ്ടാന്ന് ന്ക്കുമ്പോ ഞാ ന്റെമ്മനെട് വിൾച്ച് പറലെനെണ് ഇൻക്ക് ഒൺക്കമീ കൊണ്ടന്നെച്ചാമതി.
ആഹ
കതാ മാണ്ടിയത് റ അ ത്തിന്നാനായിട്ട് പോവും.
ഉഹും അതൊരു ത്യകരസാ.
രസാണ് ഇവ് പ്പയാപമ്മ്ള് ക്ക ണ്ടാക്കുമ്പല്ലാര്കൂട്ടാ ഞ്ഞ കൊരു കെതെടാണലോ ഒരാക്കൊന്ന് ഒരാക്കൊന്ന് കണ്ടുടാതൊ അങ്ങത്തൊന്നും രസല്ല.
ആ
ഇഞ് മക്കള് വന്നാ ഞ് എന്താ മദ്രസ് പോവാ
ഇല്ല ആ വ്ടെ നിക്കും കളിക്കാൻ പോകും വല്ത് കൊർചേരം ഫോണണ്ടട്നാട്ട് ചെർത് കളിക്കാൻ പോവും. ഓളിന്റെ കൂടെന്നാണ്ടാ ഓളു പോവുന്നുല്ല
ഉം പിന്നെ
പോലെ ലോകല്ലേ അതാ രസം.
ആ ശരിയണെ
അന്ന്മ്മക്ക് വെ
ആ പറയൂ മെ ച്ച്എന്തൊരു സു താ നേരം വെൾത്ത് വൈനാരാവോളും എന്തോരു സുഗാ കൊറെേ നേരം ഫോണ് കാണാ അതൊ
അതാണ് ഒൽത് ആ ഇന്നോട് ഇന്റെ മൊ മോനോട് ഞ വായിക്കാനും ഇതിനൊക്കെ പറിമ്പള് രണ്ടാമ്തോന്നോടെ
ആ
ഈ ഒരു വയ്ക്ക വയ്ക്ക വായ്ക്ക മെചിക്ക് വായ്കൊന്നും മെച്ചി്ന്റക്കെ ഒരു സുഖേ അങ്ങ കട്നൊർങ്ങാ ഫോണുംപുട് ച്ചാ ഞങ്ങളോട് ഇങ്ങനെ വായിക്കാനും എഴുതാനും പറിം ഞാൻ പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞു വന്നതാ അതെല്ലാ പഠിപ്പും കഴിഞ്ഞ് ട്ടാ ഇവടെ ത്തുണത് ർഞ്ഞ് മക്കൊക്കൊന്ന് ഇപ്പ ഞമ്മക്കുണ്ടല്ലോ ഇൻക്ക്ണ്ടാ ചിന്താ നല്ലോണം അന്നൊക്കെങ്ങന പോണതാണ് ഇപ്പം ഇങ്ങനെ തോന്ന അ പോവേനി പോവേനീന്ന്
ഈ പെരേ കുത്ത്റക്ക്ണ സുഖൊന്നും ഇണ്ടാവൂല്ല
പറയാണ്ടോ
ആഹ്
ഇന്നോടിന്റെ പുത്യാപ്പളറിം ഞാങ്ങനെ പറിം എന്തെങ്കിലൊരു ജോലിക്കോട്ടെറി മ്പം പറിം ആ രണ്ടീസം ഉണ്ടാവും പറയും
ആഹ് നമ്മുക്ക് ഇവിടെ ഈ പോണും തോണ്ടി കുത്രക്ക്ണ ആ സുഖം ഒന്നുംപ്പോ അവിടെ പോയാ ഉണ്ടാവൂല
അ ല്ല്യാ മ്മള് പണി രാവിലെ എല്ലാ പണിയും കഴിച്ചു കാണ്ടാണ്ട് മണ്ടി പോയിട്ട് വൈന്നാരം വന്ന് തെല്ല് പണി ഇണ്ടാവും
ആഹ്
അഹ് പിന്നിം നേരം അന്ത്യായ ഒന്നും ഉറങ്ങാനും കൂടി ഒഴിവില്ല ഉറങ്ങുമ്പോത്ത് നേരം വേൾക്കും പിന്നിം
ഉം ശരിയാണ് ക്ഷെ നമ്മള് പറി പറിന്നൊള്ളൂ
പറയുമ്പങ്ങനെ പറയും കുറച്ച എത്തെങ്കിലും തിന്നാണ്ട്ങ്ങനെ കുത്തർന്നാലെ അതിനൊക്കൂല
ആഹ് അതെ അയ്ന് ഈ മക്കള് ഇല്ലാത്തപ്പളല്ലേ നമ്മ ക്കൊര് റസ്റ്റ്ണ്ടാവുള്ളൂ ഓല്ണ്ടായാ ഓരോട ഓര വൈത്തല ട്ന്ന്
ആ അതന്നെ ഓലെ ഇതില് പിന്നാലെ നടക്കണ് ഇണ്ടാക്കി വെച്ചിട്ടും കാര്യല്ല അതോലെ വയറ്റിലാക്ക ണങ്കിലും ഇണ്ടല്ലോ പണി ഒന്നിനെ വിളിച്ചുമ്പോ ഒന്ന് വരൂല ഒന്നിന് ഇവിടൊക്കെ അങ്ങനെ
ആഹ്
ഇനിയിപ്പോ എല്ലത്തിനും ഓർക്കേക്കാരട്ടോ മുന്ന്ക്ക് ഇഞ്ഞ്പ്പം ബുക്ക് ഇട്ത്ത് നോക്കാനോ ഈ രാവിലെ ആണ് നീച്ച് പോവല്ലേ
ആഹ് ആ
ഭയങ്കര ഓർക്കാ ഇൻ്റെ മക്കക്ക് ഞാൻ എന്നിട്ട് എന്താ ചെയ്യ വേഗം ചോറും തൊക്കെ ആദിക്കന്നാട് കൊട് ലാ വായിക്കാനൊക്കെ ഇരിക്കണേൻ്റെ മുന്നേ
ആഹ്
അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടൂല
ആ തന്നെ
ഉം പിന്നെന്താ ഹസ്
അതൊരു ആറര ക്കാവും
പിന്നെ പൊറത്ത് പോയിക്കും
ആ പിന്നെ മരിവിൻ്റെഷം പൊറുത്ത്പോം പിന്നെ വന്നെങ്കി എട്ട് ഒമ്പതര പത്ത് മണിയൊക്കാവും
അത് പറഞ്ഞാനിവിടെ നിങ്ങക്കൊക്കെ രസാ ങ്ങക്ക് ഇങ്ങനെ പൊറ ത്തോയി എല്ലാരേം കണ്ടതായത് ഇന്റെ ഉള്ളിലിങ്ങനെ ആ എന്ന പൊയ്ക്കോ നീ എന്നോടപ്പന്നെ രണ്ടീസം ഇണ്ടാവും
ഞാനിങ്ങനെ കുട്ടിനെ പഠിപ്പിക്കുമ്പേ എനിയ്ക്ക് ദേഷ്യംപിടിച്ചപ്പേ ഇത് പോവുമ്പേ ഞാൻ കാണുമ്പോ പറയും നിങ്ങളൊന്നിവിടെ ഇരുന്ന് പഠിപ്പിക്ക് ഞാനൊന്ന് പോയി വരട്ടേന്ന് പറയും ഇത് മനുഷ്യൻ പ്രാന്ത് പിടിച്ച് കുട്ടികളെ പഠിപ്പിക്കാ ഇരിക്കാറ് എന്റെ മോനെ എത്ര വിളിച്ചാലും ഓൻവരൂല ആ ദേഷ്യത്തിലാവുമ്പോ അത് അങ്ങനെ മാറ്റി ഇറങ്ങി പോകണ്ട ഞാൻ പറഞ്ഞ് നിങ്ങള് ഇവിടെരുന്ന് പുത്രനെ പഠിപ്പിച്ചാണ് ഞാനൊന്ന് പോയിവരട്ടെന്നുറഞ്ഞ്
അതെന്നെ ഞാനു- തന്നെ പറയൂ ഞാൻ ഇന്നലെ എായും മി ഞ്ഞാന് ന്റെ അനിയത്തി വിളി ഉണ്ടായിരുന്നു നമ്മ അപ്പത്തന്നേ ആസിഡന്റ കട ക്കന് കാറ്റ് കൊള്ളട്ടെന്ന് ഇറങ്ങിയല്ല അപ്പ ഞാൻ പറഞ്ഞോള്ളോടെ നാളെ കാറ്റി ജിം കൊണ്ടാ അവനോട് ഇവിടെ നിക്കാൻ പറയ് നാളെ ഞാ- കാറ്റൊള്ളട്ടെ പറ-
ആ നമ്മളിതിൻ്റെ ഉള്ളിലിങ്ങനെ ഇരിക്ക
ഉം പിന്നെ എന്തെന്നാല് ഇതിക്കൊര് കോള് വരണിണ്ട് ട്ടോ
ആ ആ
ആ ആദ്യക്കൊര് പൊ-